ഹലോ ഹലോ ആ എന്തൊക്കെ വിശേഷം ആ കേൾക്കുന്നുണ്ട് ക്ലിയർല്ലേ വോയ്സ് ക്ലിയർ അല്ലേ
ക്ലിയറ ക്ലിയറ വിശേഷൊക്കെ സുഖം ഇന്നിപ്പെന്താ മക്കളെക്കെ സ്കൂളി വിട്ടല്ലൊന്നും
ആ അപ്പൊ ഫ്രീയാണ് ഹലോ
പണിയൊന്നുല്ല
അതെ ഫുഡ്ഡൊക്കെ ആയോ ഉച്ചക്കുള്ള ഫുഡ്ഡൊക്കെ ആയോ
ഹലോ
കേൾക്കുന്നില്ല
ആ ഇപ്പൊ കേൾക്കാം ഇത്ര നേരം ഒരു സൗണ്ടും കേക്കായില്ലായിരുന്നേ
ആ അതെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്ലേ നല്ല പോലെ ഈ ചില കോളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് ചെല കോളില് ഉം ചെലത് നല്ല ക്ലിയർ ആയിട്ട് കേക്കാം
അതെ
അതെ അതെ എന്തെന്നിട്ട് ഉച്ചത്തിന് സ്പെഷ്യല് മക്കളൊക്കെ പോയോണ്ട് അല്ലെങ്കില് ചെറിയ ലഘുവാക്കാ വിചാരിച്ചോ
ആ ഇന്ന് മക്കളൊക്കെ പോയി ഇന്ന് നമ്മള് വെളീന്നാക്കാന്ന് വിചാരിച്ച് അത് ആ മ്മള് ആ നാത്തൂനും അമ്മായ്മ്മിം
ആ ഓക്കെ എന്തേ പ്രോഗ്രാം ഇണ്ടോ
പ്രോഗ്രാം നമുക്കിന്ന് മേളേൽ ഏ കൊർച്ച് സാനം വാങ്ങാൻ പോണയിര്ന്ന് കേട്ടോ കൊച്ചിനെ കൊ സ്കൂൾല് സ്നാക്സ് ഇതൊക്കെ കൊടുത്തു വിടട്ടെ
ആ അതെ അതെ അപ്പൊ നിങ്ങളിന്ന് എന്തായാലും പോയാ നൈ ലെയ്റ്റ് ആവൂലേ എത്താന് അപ്പൊ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടിണ്ടാവു
അതെ
ആ യൂണിഫോം ഒക്കെ എങ്ങനെ അവിടുന്ന് കിട്ടോ
ഇല്ല മ്മള് ഇല്ല അവര് തുണിയ വിടെയാന്നൊക്കെ എവിടന്നാ യൂണിഫോമിന്റെ തുണി വാങ്ങാ എന്നൊക്കെ പറഞ്ഞു തന്നാ ഒള്ളെ അങ്ങനെ തയ്ക്കാൻ കൊടുത്തായിരിന്ന് ഇപ്പൊ ഇന്ന് കിട്ടൂന്ന് പറഞ്ഞ് അപ്പൊ അതും വാങ്ങണം
ആ അതെ അതെ അവിടെക്കെ എങ്ങനെ റേറ്റ് ഒക്കെ വര്ണത് യൂണിഫോമിനൊക്കെ
യൂണിഫോമിന് ഞാൻ എന്റെ കൊച്ച പ്ലേ സ്കൂൾലാ ഒരു ജോഡി യൂണിഫോമിന് ഒരു ജോഡി യൂണിഫോമിന് അഞ്ഞൂറ്
അഞ്ഞൂർ രൂപ ആ അതായ്ത് തുണി തുണി നിങ്ങൾൺള് പോയി വാങ്ങണം ഇസ് കൂൾന്ന് കിട്ടൂല എന്നിട്ട് പിന്നെ നിങ്ങള് അടിക്കാൻ കൊടുക്കും ആ ഒരു പൊ അപ്പൊ അടിക്കൂലി വേറെ
അടിക്കൂലി വേറെ
ആഹ
അത് പ്ലേ സ്കൂൾ ആയതൊണ്ട് ഗ ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിലും, പ്ലേ, ക്ക അത് ഇവര് നടത്തുന്നതായിരികോല്ലോ ആഹ് അപ്പൊ എൽ കെ. ജി തൊട്ടതൊക്കെ ആ യൂണിഫോം തുണി അവിട്നെന്നെ കിട്
ആഹ്, അതെ. അതെ. ആ, ഇവിടെ എൽ കെ ജി മുതൽ കിട്ടുന്നുണ്ട് എൽ കെ ജി യു കെ ജി പ്പ ന്റെ മ ക്കള്. ഗവൺമെന്റ് സ്കൂളാ അവർക്ക് നമ്മളെ തുണി ക്ക് പേയ്മെന്റ്. വെ വേണ്ടിരൂല. അത് ഫ്രീ ആയിട്ട് കിട്ടും എല്ലാ കല്ലം കിട്ട്ണതല്ലേ ഫസ്റ്റ് ടൈമില് ആ എല്ലാ കൊല്ലം കിട്ടും ഒരു കൂട്ടം അടിക്കണത് നമ്മള് ഇവിടെ ഇപ്പ ഇ ന്ന്പ്പോ വിളിച്ചിട്ടുണ്ട് അടിച്ചു വെച്ചിട്ടുണ്ടപ്പൊ സ്കൂള് തൊന്ന് ഇത്രേ ദിസായി ഇതുവരെ. തെരക്കായതോണ്ടേ എല്ലോടത്തും നല്ല തിരക്കല്ലേ ആ പറ്റിയില്ല. ആ അതെ അതെ അതുകൊണ്ട് കളർ ഇട്ട്കൊട്ത്ത്. ഇട്ട് കൊടുത്ത്. ആ. ആതെ. കളർഡ്രസ്സ്‌
ഈ. യൂണിഫോമാ നല്ലത് അതാണ് കളർ നമ്മള് ഓരോ ദിവസവും... തെരഞ്ഞ്. എരഞ്ഞ്. അതാണ്ങ്കി. നമ്മളൾകുന്ന. അവർക്ക് പറ്റ
പറ്റത്തൂല്ല. ഹ്. അതെ. അതെ. നല്ല ഡ്രസ്സ്ന്നെ. വേണ്ടിരും. നല്ല ഡ്രസ്സ് വരെ പിന്നെയു.. കളർ ഡ്രസ്സ് ട്ടത്ഒണ്ട്. പിന്നെ അതു അവർക്ക് ഡെയിലി ഇട്ട് ടുക്കണം. അതായത് ഒരു ദിവസത്തെ പിറ്റേ ദിവസ ഓല്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആണെങ്കി. അതന്നെ
അത്. എന്നെ. ഹ
പിന്നെ പിന്റെ മോള അംഗനവാടി പോണ്ട്
പോക്ക്. ഇട്ട്ടുത്താ അയിന്റെൂടെ പേന്റ് ഇടണം ഹ്. ഹ്ഹേ. ആ. ഫോ. ഫ്ലോക്കിന്റെടെ എ ങ്ങന പാന്ൻറ്ടുന്നത് പിന്നെ പാാന്റ് ഉടുപ്പ് ഇടാന്ന് വെച്ചാ അവക്ക് തൊപ്പിയ ഉുള്ള ഉടുപ്പ ഇടള്ളൂ ഈ. ബോയ്സിനെകൊണ്ടല്ലോ. തൊപ്പി യുള്ളഉടുപ്പ്
ആഹ്, തൊപ്പിയുള്ള. തൊപ്പിയുള്ള. ഉടുപ്പ് ലേ ആഹ, അഹ്. ശരി. ഏഎ. അഹ് ശരി അവിട്ത്തെ. അടുതന്നെണോ സ്കൂളൊക്കെ. മ്
ആ, ആ, ബസ്സില് വിടെ അടുതന്നെണ്
ആഹ്. ആ വണ്ടി സൗകര്യൊക്കള്ള സ്ഥല. അല്ലേ. ങ്ങനെയാ റോഡ് സൈഡണങ്ങള്
ആ അല്ല റോഡ് സൈഡ് മ്മള ഗെയ്റ്റിൽ വരും വണ്ടി
ആഹ് ഓത്തിട്ട് കൊഴപ്പള്ള. ഇങ്ങനെ മഴകെ ഇപ്പൊ കൊറചിസായിട്ട്. ഇല്ലല്ലേ
ആ. അപ്പൊ. ഇന്നലെ. ഇന്നുംല്ല
ഉം.. അതെ ന്നലേ, ന്നും, എ, അ, അവിടെ രണ്ടിസായിട്ടൊള്ളൂ. ഇവിടെപ്പോ കൊറച്ചൊരു നാലുസായിട്ട് നല്ലവെയില. വെയില
എന്നല്ലേ
ആഹ് ന ആഹ നല്ല ചൂടായി അതായത് മഴയപ്പോ മഴാന്ന് റഞ്ഞിട്ട് അ പ്പൊ വെയില് രണ്ടുസംന്നെ വെയില് നല്ല യഫ്
ഇല്ല ഇവിടെ പഷേ അങ്ങനെ ചൂടുള്ളവെയിലല്ല ഒന്നും മങ്ങിയു മങ്ങിയു മഴ പെയ്യൂലൊന്നും മങ്ങി കെടക്കും വീണ്ടുംപെയ്
ആ ഒരു മു. മൂടല് പോലെലെ ആ. ആ. ആ. ഇത് എന്റെത് ടെറസു മുഴ. മുകളില് ക്കില്ല അപ്പോം ഭയങ്കര ചൂടാ ഈ വേനൽകാൽത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു... ആഹ. ആ. അപ്പൊ പെട്ടെന്ന് ന. നല്ല ചൂടായിരുന്നു... ആഹ് ആ. ഇവിടെന്ന് ചൂട് തൊടങ്ങി അപ്പ അതാ പറണ് അല്ലെങ്കിൽ ടെറ സിന്റെ. മുകള്ല് വെള്ളങ്ങനെ നി ക്കാരുന്നു കൊറച്ചൊക്കെ ആ ഒരു തണ്പ്പ് കൊറ ച്ചായിട്ട്അടീക്ക് എറങ്ങേരുന്നു ഞാനെന്തേചെയ്. വേനലത്തൊക്കെ ഞാന് നമ്മളെ ഓല ണ്ടല്ലോ ഓല നല്ല പോലെ മുകളിൽ എല്ലാ റൂമിന്റെ സൈഡ്ലും ഓരോ റൂമിലും ഡൈനി ഹാളൊക്കെ നല്ല പച്ച ഓല വിരിച്ചിടു. ന്നിട്ടഅതിൽ. നനച്ചിടു. ആ ഒരു. പു. ഒരുതുണ്ടാവുലെ. തണുപ്പ് തായോട്ടറങ്ങ. അങ്ങനെ ഒരു സുഖണ്ടാരുന്നു ൻണ്ടോടെ. ആ ആ ടെറസില് മുകളിലെ
ആ ആ. അങ്ങനെയെര്. നമ്മൾ ചെയ്തിട്ടില്ല തെങ്ങൊ ചെയ്ത് നോക്കണം ഇനി പക്ഷേ ഓലാമ്പോ ഒരു പേടി എന്തരന്ന് വെച്ചാ ആ ഓല നനഞ്ഞും കൂടെ കിടക്കുമ്പോ ആ ചൂടട്ച്ച്ട്ട് പാമ്പങ്ങാണം കേറി കെടന്നാ തീർന്ന്
തെ അത അതെ അതെ അതെ അതൊക്കണ്ടാവും അതൊരു പ്രശ്നാണ് കാരണം നമ്മളെ ഈ ഹോൾസിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നാല് പിന്നെ ബുദ്ധിമുട്ടാവ ആ തീർന്ന് ഇപ്പൊ പിന്നെ
രാത്രി ഒക്കെ കെടന്നേന് ശേഷം അല്ല രാത്രി കിടന്നതിന് ശേഷം പാമ്പ ഇറങ്ങിയ ഒന്ന് ആലോയിച്ചു നോക്കിയന്റെ തമ്പുരാനെ എഹ് പേടിച്ച് മരിക്കൂലേ
ഓ ഇതിൻ്റൊരു ഒരു സീസണന്നെല്ലാര്ന്നോ ഒയ്യോ ഈ വെയിലിന്റെ ടൈമിലേ എത്ര പേര് മരിച്ചു ഒഹ് ഏതായാലും പിന്നെ അങ്ങനെ ചെയ്തിട്ട്ണ്ടായിരുന്നു തണുപ്പ് കിടക്കണ്ടേ ങ്ങനെ രാത്രിയൊക്കെ കിടക്കണത് ഒര് മക്കളൊക്കെ എത്ര പ്രാശ്യം ണീച്ച് വെള്ളം ചോയിക്കുന്നറിയോ ചൂടൊണ്ട് ഇപ് ഇപ്പൊ മക്കക്കാ പ്രശ്നല്ല്യ മഴയപ്പം ഓരൊറങ്ങാ രാവിലെ ണീക്ക മ ത് ഓരോരുത്തര് മ്മാ വെള്ളം മ്മാ വെള്ളം ഇത് നമ്മളൊന്ന് കെടന്ന് വരുമ്പോഴേക്കും വെള്ളം ഞാൻ വെള്ളം കൊണ്ടൊയ് വെക്കറായിരുന്നു കാരണം ചൂടൊണ്ട്. അ പിന്നൊരു പവർ കട്ടും ണ്ടായിരുന്നല്ലോ ഇപ്രാശ്യം നമ്മള് ന നയിച്ച് ഊ ഹ് ഹ് അതെ അതെ ഉറങ്ങൂലാര്ന്ന് കടന്നൊരു പന്ത്രണ്ട് മണി ടൈമിലാവും പവർ കട്ട് ഉം അതെ ഉറങ്ങി പിന്നെ പി പിന്നെന്തെക്കെയാ അവിടെ എങ്ങനെ മഴ പെയ്ത ബുദ്ധിമുട്ടുള്ള സ്ഥലൊക്കെയാണോ അല്ലല്ലോ മഴ പെയ്താല ബുദ്ധിമു സ്ഥലൊക്കെയണോ അതായത് വെള്ളം കയറണ സ്ഥലോ അങ്ങനൊന്നു
അല്ല അല്ല അല്ല ഇത് ആഹ് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇഞ്ഞ് ഉണ്ടാവാതിരിക്കട്ടെ
ആ അതന്നെ ഉം പിന്നെ എന്തൊക്കെയ ചക്കൊക്കെ ണ്ട അവിടെ
ഉം ഓ ചക്ക മാങ്ങ
ആ മാ ഇപ്പഴും ഉണ്ട്ലേ പച്ച മാങ്ങൊക്കെ പച്ച മാങ്ങ ആ ആഹ് ഉണ്ട് കിട്ടുന്നുണ്ട് ഞാനിപ്പന്നലെ വീട്ടില് പോയപ്പോ വീട്ടിൽ ആ പച്ചമാങ്ങ പക്ഷെ കൊറെേയൊക്കെ സി കഴിഞ്ഞല്ലോപ്പോ കാരണം ആ ഒരു സീസൺ കഴിഞ്ഞല്ലോ അല്ലെ എന്നിട്ട് മാ ആ ആ സീസൺ കയിഞ്ഞ് എന്നിട്ടും മാങ്ങ ണ്ട്ന്നാ പറയണത്
ആ ഉണ്ട് നമ്മളേലുണ്ട് നമ്മളൽ ചക്ക ഇപ്പഴുണ്ട് ച മ്മക്ക് ഇവിടെപ്പം ചക്ക മാങ്ങ ക കപ്പക്ക നെല്ലിക്ക പിന്നെ ആ ആ മറ്റേ അരിനെല്ലിക്ക ഇല്ലേ അതിൻ്റൊം കഴിഞ്ഞല്ലോ അതിന്റെ സീസണും കഴി പിന്നെ റംബൂട്ടാന് പാശൻ ഫ്രൂട്ട് പുളിഞ്ചിക്ക അങ്ങനെ കുറച്ച് സംഭവം തക്കാളി മുളക്
അതൊക്കെ ഇണ്ട് അടിപൊളി ആ ആർക്ക ഇഷ്ടതൊക്കെ ആരാതിന് എഫേർട്ട് ഇടണ്ട ആൾക്കാാര് അല്ല അത് ആ ഹാ ഹാ പ്രത്യേകിച്ച് ഇപ്പത്തെ ഇപ്പത്തെ ജനറേഷനിൽ അതിനോട് വലിയ താല്പര്യം ഉണ്ടാവൂല
അല്ല താല്പര്യം ഇല്ലെന്നുള്ളതല്ല എൻ്റെ ഒരു എന്റെ ഒരു കൊച്ച്ന് മൂന്നര വയസ്സ് സ്കൂളിൽ ആ പ്ലേസ്കൂളിൽ പോണ മറ്റാക്ക് മൂന്ന് മാസം
ആ മൂന്ന് മാസായ ആളുണ്ടോ
ഓ
ചെർത് ആ ശരി ആ ആഹ് തീർന്ന് മുരിങ്ങക്കെ ണ്ട അവിടെ ല ഐറ്റംസ് ഒക്കെ ആ അതൊക്കെ എങ്ങനെ വെക്കാറ് കറ കേട്ടോ അല്ലെങ്കിൽ തോരനോ
മുരിങ്ങ ഇവിടെ മുരിങ്ങ തോരം വെച്ചാലൊന്നും ആരും കൂട്ടൂല മുരിങ്ങൊക്കെ നമ്മളല്ലാതെ കറിയിലും മീൻകറിയിലും സാമ്പാറൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കും പിന്നെ മുരിങ്ങ ഇവിടെ് പരിപ്പും കൂടെ ഇട്ട് വെച്ച അല്ലെ ഒന്നെങ്കി പരിപ്പും കൂടിട്ട് തോര വ അല്ലെങ്കിൽ പരിപ്പ കൂട്ട് കറി വെക്കും അത് ഇവിടെ ഭയങ്കര ഇഷ്ടമാ. ഇവിടെ ഇടും ഇവിടെ സാമ്പാറില ഇടും മീൻകറിയിലും ഇടും
മുരിങ്ങേ? ആഹാ അടിപൊളിയാണല്ലോ ഒക്കെ വെറൈറ്റി ആണല്ലോെ അതൊക്കെ എങ്ങനെ ഉണ്ടാവക്ക മീൻ കറിയില് കഴിക്കൂലേ ഓവറായിട്ട് ഇങ്ങനെ തിളച്ച വരുമ്പോൊക്കെ ഇല്ല
വച്ച നമ്മള് തേങ്ങ അരച്ചുണ്ടാക്കുന്ന മീൻകറ ആണെങ്കില് തേങ്ങയില് മുളക് പൊടിയും ആ് മുളക് പൊടിയ മഞ്ഞപ്പൊടി പിന്നെ ചെറിയ ഉള്ളി കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച്അത്യാവശ്യത്തിന് ചെലപ്പം പര പ രാ അങ്ങനെ വെക്കും നല്ലോണം അയാതെ ചിലപ്പോ നല്ല അരച്ച വെക്കും അങ്ങനെ ഓരോ മീനിന അനുസരിച്ച് അങ്ങനെ അരച്ചിട്ട് ആഹ് അങ്ങന അരച്ചിട്ട്ത് ചട്ടി ആ അരപ്പ അങ്ങനെ തന്നെ ചട്ടിയിലോട്ട് ഒഴുകി ചട്ടിയ അടുപ്പത്ത് വെക്കാതാ അങ്ങനെ തന്നെ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് പുളിയും പിഴിഞ്ഞും ഒഴിച്ച് പിന്നെ തക്കാളി മുരിങ്ങയൊക്കെ മാങ്ങ വേണമെങ്കിൽ മാങ്ങ പുളിഞ്ചക്ക വല്ല ഇടുന്നെങ്കി അത് പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ച് സ്പൂണ് വെച്ച് നല്ലോണ്ണം ഇളക്കി നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും
തിളപ്പിക്കും അല്ല നിങ്ങള് വാട്ടി വാട്ടി ഉണ്ടാക്കൂല അതായത് ഉള്ളി തക്കളിക്ക് അത് എണ്ണൽ വാട്ടി അങ്ങനെ ആ
എന്നന്നിട്ട് ഉലുവായിടേ ഉലുവയിടും എന്നിട്ട് അതിന്റെ കൂടെ ന നല്ലോണം അല്ല അതൊന്ന് നല്ലോണ്ണം തിളച്ച വരുമ്പോ മീനും ഇട്ട് പിന്നെപ്പ നമ്മളെ ഭാഗത്ത് ത്തിന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കും
ആഹ് മീൻ കറിയായില്ലേ തേ തേങ്ങ അരച്ചെടുക്കെ മീൻകറി ഞാനൊക്കെ ആതിയായിടട്ടോ എനിക്കൊന്നന്ന് തേങ്ങ അരച്ചച്ച് എനിക്ക എന്താ അറിയോ മുളക് ആഹ് ഒരു ചോന്ന
ആ മുളകിട്ടത് ഇവിടെ വയ്ക്കുന്നത് അങ്ങനെ തന്നെ ആദ്യം വെളുത്തുള്ളി ചതച്ചങ്ങോട്ട് ഇടും ചട്ടി ചൂടാക്കുന്നതിന് മുന്നേ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അതിനക മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പുളിവെള്ളം അത് പിന്നെ പച്ചമുളക് ഇടൂല
ആഹ് പച്ചമുളക് ഇടുല
ആഹ് മുരിങ്ങ മുരിങ്ങൊക്കെ ഇടുന്നെങ്കി അത് എല്ലാം കൂടെ നമ്മൾ ആവശ്യത്തിന് വെള്ള ഒഴിച്ചിട്ട് ഇങ്ങനെ കടൽ വെള്ളം പോലെ കിടും അങ്ങനെ ഒഴിക്കുമ്പോ
ആഹ് ഈ തേങ്ങരച്ച മീൻകറക്ക ടേസ്റ്റ ആണോ
ആഹ് എനിക്ക് ആദ്യൊന്നും ഇഷ്ടമല്ല ഞാൻ തൊട്ടുപലെ നോകൂലായിരുന്നു പക്ഷെ ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം അല്ല ഞാൻ തൊട്ടപേലും നോക്ക രുന്നു അപ്പൊ ഇവരൊക്കെ കറിക്കുമ്പോ എനി പൊരിച്ചുര അല്ല എനിക്ക് എനിക്ക് മാത്രമായിട്ട് ആഹ് മുളക് കറി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു
അതെ
പക്ഷെ ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ആ മീൻകറി തേങ്ങരച്ച മീങ്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്
ആയി ശരി ഓക്കെ അത് ഒന്ന് ട്രൈ ചെയ്ത രസവും ല്ലേ ഒന്ന് ട്രൈ ചെയ്തോക്കണേല്ല തേങ്ങ അരച്ചിട്ട്ന്താ നമ്മള അങ്ങനെയക്കെ രാവിലൊക്കെയ അങ്ങനെ കൂട്ട നല്ല അതെ ഉച്ചക്ക് ചോറ്റിനക്ക തേങ്ങരച്ച് ആ ഓക്കെ ഓക്കെ ഓകെ ഓകെ